ഹലോ
ആ എന്താ സുഖമല്ലേ
ന സുഖാരിക്കണു കേക്കണല്ലേ ആ എന്താ ചെയ്യണേ
തെ ചായ ഒക്കെ കുടിച്ചോ
ആ ചായകുടിയൊക്കെ കഴിഞ്ഞു ചായയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാ ഫോണിലേ ഇപ്പൊ ഡി എൽ എഡിന്റെ അപ്ലൈ ചെയ്യേണ്ട ടൈമല്ലേ അപ്പ അതില് ഗവൺമെന്റിലും എയ്ഡഡിലും പ്രൈവറ്റിലൊക്കെ എത്ര പെർസെന്റേജ് മാർക്ക് വേണം അതൊക്കെ നോക്കു ഞാനീ
ഓ ഓഓ
ആ ഡി എൽഡിനെ കുറിച്ച് എന്തേലും ഒക്കെ അറി -
ടി ൽ എനിക്ക് മനസ്സിലായില്ല
നമ്മള് ടി ടി സി ഉണ്ടായ്ർന്ന് പണ്ട് ഇപ്പൊ ഡി എൽ എഡ് ആയിട്ട് മാറ്റിണ്ടല്ലോ
ബി എഡ്ല്ലേ ബി എഡ്ല്ല വേറെണോ ബ എല്ലടാ ഞാൻ അത്‌ കേട്ടിട്ടില്ല റ്റി റ്റി സി അറിയാം ബി ഇ ട് അറിയാം ഓ ഒ അങ്ങനെ ആഹാ അപ്പൊ ടീച്ചിങ് ഒക്കെ -
എത്ര പേയ്സന്റേജ് മാർക്ക് വേണം എത്ര എമൗണ്ട് വര് എന്നൊക്കെ നോക്കാ ഞാന്
ഓ ഓക്കെ ഓക്കേ അത പയ്ന്റെ അഡ്മിഷനൊക്കെ ആയാ?
ആ അതിന്റെ അപ്പൊ അപ്ലൈ ചെയ്യാറായി പതിനഞ്ചാംതീ വരൊക്കെ ഡേറ്റ് ഉള്ളി അപ്പൊ അതുവായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാർഞ്ഞു ആ ഇപ്പ ഇപ്പൊ ഓരോരോ ജില്ലകളിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കമ്മ്യൂണിറ്റി കോട്ട അങ്ങനെയുള്ള കാര്യങ്ങൾൊക്കെ എത്ര പെർസന്റേജ് അമ്പത് ശതമാനണ്ടെച്ചെങ്കി മതിന്നാണ് കാണിക്കുന്നത് ക്ക്ണത് വിടെ ഞ്ഞ് അറിയില്ല കൂടുതൽ മാർക്ക് ണ്ട്ച്ചെങ്കി അവർക്ക് കൊടുത്തിട്ടല്ലേ അങ്ങനെ കിട്ടുള്ളു അപ്പൊ എ ഡിഗ്ര ആണെങ്കില പ്ലസ് ടു ആണെങ്കിലൊക്കെ അങ്ങനെന്നെയാണല്ലോ
ഓ അവര് പി എസ് സിക്ക് മറ്റേ കേട്ടറ്റ് അങ്ങന റ്റെക്സാമൊക്കെ എഴുതാറുണ്ടപ്പോ
ആ നമുക്ക് കേട്ടറ്റ് എഴുതാണെങ്കില് അപ്പൊ ഡി എൽ എഡ് ആവശ്യല്ല?
ആ എന്റൊരു ഫ്രണ്ട് ബീയെഡായിരുന്നു
ആ ബി എഡ് ഇട്ത്തിട്ട് പിന്നെ കേട്ടറ്റ് എഴുത ചെയ്തത് ആ നമുക്കിപ്പ കേട്ടറ്റ് എഴുതയാണെങ്കിലിൽ ഇപ്പ പി എസ് സി പഠിക്കണ പോലെ എന്തെലും പഠിച്ചിട്ട് വേണം എഴു ക്കാന് അല്ലെങ്കി നമുക്ക് ഒരു അന്തുല്യാണ്ട പോയി എഴുതിയിട്ട് കാര്യല്ലല്ലോ
ആ നമ്മള്ടെ മ
ആഹ് ഞാനിപ്പോ അപ്ലൈ ചെയ്യാൻ പോയപ്പഴും അവര് പറഞ്ഞു കേട്ടറ്റങ്ങനെ നോക്കി കൂടെയന്ന് ചോയ്ച്ചു ചി
അതെ കേട്ടിട്ട് ഫുള്ള് എലിജിബിറ്റല്ലേ അതെ പി എസ് സി പിഎസ്‌സി എഴുതണ പോലെന്നെണ് പ പക്ഷെ നമ്മുടെ ലാംഗ്വേജ് വൈസാണ് നോക്കണത്
ആഹ് പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം അയിനെ കുറിച്ച് അറിയും വേണേ നമ്മളിപ്പ അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ പഠിക്കാന്നെച്ചാലും മതി പക്ഷെ എന്നാലും നമുക്ക് കേട്ടറ്റ എഴുതാണെങ്കിലും നമ്മൾ ടീച്ചർ ആവാന്നുള്ള ഇതന്നെയാണല്ലോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടങ്കിലല്ലേ നമുക്ക് നല്ലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ
അതണ്ട് കേട്ടട്ട മറ്റേ ഏഹ് പഠിക്കാൻ പോണ കുഞ്ഞി പിള്ളേരെ പടിപ്പിക്കണ മറ്റേ അതാണാ
അല്ല ഡി എൽ എഡ് പഠിക്കണത് ഒന്നു മുതൽ എട്ട് വരെ പഠിപ്പിക്കും പഠിപ്പിക്കാൻ പറ്റും കേട്ടറ്റ് എഴുതണം കേട്ടറ്റ് നിർബന്ധാണ് ഡി എൽ എഡ് ഉള്ളോര് കേട്ടറ്റ് എഴുതി കഴിഞ്ഞാലാണ് ഗവണ്മെന്റിൽ ഇപ്പോ പി എസ് സിയോ അല്ലെങ്കി എഴുതി കഴിഞ്ഞാൽ കിട്ടുള്ളൂ കേട്ടിട്ടുണ്ടോ എന്നാ നോക്ക
ആഹ് എന്റെ ഫ്രണ്ടും അതയിരുന്നു ഓക്കെ കേട്ടറ്റ് എഴ്തി ഴുതിയാണ്
അതെ ആ എനിക്ക് പിന്നെ സെറ്റ് എഴുതാന താ പ്പരില്ല
ആഹ് ആഹ്
അത് വ എനിക്ക് എട്ടു വേരെ പഠിപ്പിക്കാൻന്നെയാണ് താല്പര്യംള്ളു ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ് എന്നോട് ബി എഡ് ഒക്കെ എടുത്തോളാം പറ കാര എൻ്റെക്ഷേ ബി എഡ് താല്പയമില്ല എനി ഇങ്ങനെഴ എട്ട് വെയുള്ള കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെരു മൈൻഡ് ഞാൻ പിന്നെ ഓൺലൈൻ ആയിട്ട് അങ്ങനെ ചെയ്തർന്ന വർക്ക് ചെയ്തരുന്നു അപ്പൊ എട്ട് വരള്ള കുട്ടികള എന്നെ പഠിപ്പിച്ച അപ്പ ആ ഒര് പീരിയൻസ് വച്ചിട്ട് അങ്ങനെ പഠിപ്പിക്ക പഠിക്കാന്നുള്ളൊരു ഇതാണ് ഹലോ കേക്കണില്ലേ ഹലോ കേക്കണില്ലയേ
ഹലോ കേ കേക്കണുണ്ടോ?
ആ കേക്കണുണ്ടല്ലോ അങ്ങട്ട്കേക്കണില്ലേ ആ അതിപ്പോ ഈ മഴക്കാലൊക്കെ ആവതു കാരണം പിന്നെ റേഞ്ച നല്ലെ
ഇഷ്യൂ ഉണ്ടല്ലോ ആഹ് എനിക്ക് ഇടക്ക് ഈ നെറ്റ് ഇഷ്യൂ വരാറുണ്ട്
അങ്നെ
ഇന്നിപ്പോ ചായയെക്കൂടി ചായ കുടിച്ച് ഫ്രീയായ കൊറച്ച് ടൈം ഉണ്ടായിരുന്നപ്പോ ഞാനിപ്പങ്ങനെ വിളി ആഹ് പിന്നാണെങ്കിൽ മഴ ണ്ടാ മഴ കൊറവാ രാവിലെ എഴുന്നേറ്റപ്പോനല്ല മഴ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുൾ മഴ
മഴക്കെ ആമ്പോ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? അഹ് അതെ ഇവിടെ അതെ നല്ല പാടത്തിന്റെ സൈഡ് ആവുകരന്നെ മഴയൊക്കെ പെയ്താ നല്ല ബുദ്ധിമുട്ടാ.
വെള്ളം ചേറ്റൊണ്ടോ?
വെള്ളം കേറും ചെയ്യും. പിന്നെ പെയ്ത വെള്ളം എങ്ങടും പോവില്ല അങ്ങനെ കെട്ടി നിൽക്കും പിന്നെ നമ്മളങ്ങനെ വെള്ളമൊക്കെ തുറന്ന് വിട്ടിട്ടൊക്കെ വേണം.
ആ ഇവിടെ വെള്ളം കേറണ പ്രശ്നൊന്നുമില്ല പക്ഷെ ഉണക് ഡ്രസ്സ് ഉണക്കനാ ഇണ്ടോ തണുപ്പാ
ആ ഡ്രസ്സൊക്കെ ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടാവല്ലേ ണം
ഉം നല്ല ബുദ്ധിമുട്ട ഇതിപ്പോ ഇട്ടഡ്രസ് എല്ലാം ഒരു വെയിലത്തിട്ട് ഉണക്കിയാണ് അത്യാവശ്യമുള്ളത്. ആ
മഴക്കാ മഴക്കാലൊക്കെ രണ്ട് നേരം കുളിക്കൊക്കെ ചെയ്യും. ചെയ്യോ
ഏയ്
ആതെ അല്ല ചിലര് ര ചിലർ അങ്ങനെ ഉണ്ടാവും രാവിലെയും കുളിക്കണം വൈകുന്നേരം കുളിക്കണം എന്നുള്ളവര് അങ്ങനെ ണ്ടാവും ഞാൻപിന്നെ പത്ത് മണി പതിനൊന്ന് മണി മ്പള കുളിക്ക കാരണം പിന്നെ ഇങ്ങനെ ഒരു നേരം തന്നെ കുളിക്കുള്ളൂ വേനൽക്കാലത്ത് പിന്നെ രണ്ടു നേരം കുളിക്കൂട്ടോ
ആ മേല് കഴുകാൻ ഭയങ്കര ചൂടല്ലോ എന്തച്ചാ അതെ നല്ല തണുപ്പല്ലേ പിന്നെ ഇപ്പോ എപ്പോഴും കുളിക്കാൻ
അതെ പിന്നെ മഴ പെയ്തു അത് ക പിന്നെ അയിന്റെ ഒരു തണുത്തിട്ട് കുളിക്കാനും പറ്റില്ല
അതാണ് കുളിക്കണ്ട് വരുമ്പായി കൊ
എങ്ങനെ ഗ്രാമപ്രദേശ ആണോത് സിറ്റി ഏരിയയാണോ?
ഗ്രാമവും അല്ല സിറ്റിയും അല്ല രണ്ടും കൂ അത് ഇവിടെ പാടം ഏയ് അങ്ങനൊന്നും ഇല്ല പാടം ആഹ് കൊറച്ച് അങ്ങട് മാറിയൊക്കെ ഇണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര പാടങ്ങളായിട്ട് ഇതിവിടെ കണ്ടോക്കെണ്ട് അതുപോലത്തെ ഭയങ്കര പച്ചപ്പൊന്നും ഇല്ല. പച്ചപ്പ് മീൻസ് ബാക്കിയുള്ള ചെടികളും മരങ്ങളൊ ണ്ട് പക്ഷെ പാടത്തിനാ ഒരു സെറ്റപ്പില്ല.
അതെ അവടെ കുന്നൊക്കെ ഉണ്ട് അടുത്ത്. അപ്പൊ മഴൊക്ക പെയ്ത് കഴിഞ്ഞാ കോറി ഒക്കെ ഒണ്ട്. അപ്പൊ കോറീന്നൊക് ക്കെ വെള്ളം നെറഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങട് വെള്ളോക്കെ നല്ലോണം വരും.
ഉം കുന്നും മലയൊക്കെ കുന്നും മലയൊക്കെ കാണാൻ നല്ല
അതെ ആ മഴക്കാലം വന്നാത്തന്നെ കൊഴപ്പൊടള്ളൂ. വേനൽക്കാലത്തൊക്കെ നല്ല രസന്നെ കാണാൻ. ഇങ്ങനെ പച്ചപ് പ് കാണല്ലേ. അതായത് കാട്ടില് മാത്രല്ലേങ്ങനെ കാണുള്ളൂ. ബാക്കിയുള്ള ഭാഗൊക്കെ ആകെ കരിഞ്ഞൊണങ്ങിയിട്ടല്ലേ ഇണ്ടാവുക? വേനൽക്കാലാവുമ്പോ അപ്പൊ അതക് കെ കാണുമ്പോ നല്ലൊരു സന്തോഷൊക്കെ തന്നെ പറയണ പോലെ കണ്ണിനൊരു കുളിർമാന് നൊക്കെ പറയില്ലേ അതേപോലെ. പക്ഷെ മഴക്കാലയാലാണ് ആകെ പ്രശ്നം. മണ്ണിടിച്ചിലായിട്ടും ഇവിടെ മണ്ണിടിച്ചിലൊന്നും ഇതുവരെയായിട്ട് ഇങ്ങനെ ഇണ്ടായിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഒരു ആ മ് കുന്നിന്റെ ണ്ടായിന്നല്ലാണ്ട്. പക്ഷെതിന് വെള്ളം നല്ലോണം ഒലിച്ച് വരുമ്പളേ ചള്ളിയൊക്കെയിട്ട് അങ്ങനെ വരു
ചെളി അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം പിള്ളേരൊക്കെ സ്കൂളിൽ പോണ ടൈമാണെങ്കിലും
കാ പിന്നെ മലയുടെ മോളുന്നു ഉള്ള പെയ്ത വെള്ളം ഉം ഇവിടൊക്കെ പ്രളയം എപ്പോഴും ബാധിക്കാറുണ്ട്.
ആണോ ആ. അതാ ആകെയൊരു ബുദ്ധിമുട്ട്. ബിപിയുടെ അങ്ങനെ പ്രശ്നൊന്നില്ല. എന്നാല് ഈ മഴ വെള്ളക്കെട്ടും അങ്ങത്തെ പോലെ പ്രശ്നങ്ങൾ എന്നാല് ഒരുപാട് കൊഴപ്പയില്ല.
ഇപ്രാവശ്യം പിന്നെ നല്ലോണല്ലേ ന്നാ ണ്ടേനി അങ്ങനത്തെ ഒര് ഇതാണല്ലേ
ഇപ്രാവശ്യം മഴ തുടങ്ങിയത് ല്ലേ ഉള്ളൂ
ആഹ് പക്ഷെ കഴിഞ്ഞ വർഷൊക്കെ ഈ ഒരു സമയത്തൊക്കെ നല്ല മഴയ ഉണ്ടായിരുന്നു നിക്കാണ്ട പെയ്യണ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുത് ഇവിടൊക്കെ അപ്രാവശ്യ അങ്ങോട്ട് മഴ അങ്ങോട്ട് വല്യ കാരണം സ്കൂള് തുറക്കണ സമയ ആകുമ്പഴ നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല മഴയും കാറ്റുമായിട്ട് മുറ്റക്കെ ആക്കെ താർന്നു
പക്ഷ അത്ര
ആഹ് ഇനിയിപ്പോ ചെലപ്പോ വെരല് ഇണ്ടാവോള്ളൂ
അതാ പറയാൻ പറ്റൂല്ലല്ലോ നമ്മൾ ഇന്ന് നല്ല തെളിവാന്ന് വിചാരിച്ചിട്ടാട്
അതെ എന്നാലും ദുരന്തം ദുരിതൊന്നും ഇല്ലാണ്ട് അങ്ങട് പോയാൽ മതി മഴൊക്കെ പെയ്തിട്ട് മഴ പെയ്യണം മഴ പെയ്തില്ലെങ്കിൽ പിന്നെ അതിലൊരിതില്ലല്ലോ പക്ഷെ നല്ല രീതിയിലായിട്ട് പെയ്യണെന്ന് മാത്രം.
അതെ മഴേം വേണം വെയിലും വേണം മഴ കൂടിയാലും വെയില് കൂടിയാലും പ്രശ്നം.
ആഹ് അപ്പൊ ഞങ്ങടെ അവിടൊക്കെ ഇങ്ങനെ പാലത്ത് ത്തിന്റെ അടുത്തൊക്കെ പൊഴേടെ തീരത്തൊക്കെ ഈ ഉം ഓഡിറ്റോറിയം അതുപോലെ വെല്യ വെല്യ ബിൽഡിങ്ങുകളൊക്കെ കേറ്റീട്ട് ആ ഭാഗമൊക്കെ അങ്ങട് പോയേ മഴ പെയ്തപ്പോ ഇങ്ങട് പോന്നു അ അപ്പൊ അങ്ങനെ ആളുകളിങ്ങനെ കൊറെ കൊറെ മെറിറ്റും ഡീമെറിറ്റും ഇങ്ങനെ പറയുവല്ലോ നല്ലതും പറയും ദോഷം പറയും പറയില്ലേ അങ്ങനത്തെ ആള്കൾക്കെങ്ങെനെ പറയാണ് ഇതൊക്ക് ഒക്കെ ശരിക്ക് ഈ പൊഴേടെ ഏരിയാണ് അപ്പോ അവിടെ കേറിയിട്ട് ഇങ്ങനെ കെട്ടിടങ്ങളൊക്ക് ക്കിയ കാരണാണ് അത് അങ്ങനെ ആയത് എന്നൊക്കെ പറയാണേ ഉത് ആഹ് ഒരു കാരണം പറഞ്ഞ് കഴിഞ്ഞാ ശരി യാണ് കാരണം പൊഴേടെ ഓരല്ലേന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും ഇങ്ങനെ കെട്ടിപ്പടുത്തുണ്ടാക്കാ. പൊഴക്ക് ഒഴുകാൻ സ്ഥല ഇല്ലാത്ത കാര ടങ്ങട് കേറീട്ട് ട്ട് അതൊക്കെ അടുത്ത് നശിപ്പിച്ച് പോവുകയാണ് അങ്ങനെ അങ്ങനെയണല്ലപ്പോൾ മിക്കവാറും ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ല പുഴയുടെ വയരത്തൊങ്ങനെ കെട്ടി കെട്ടിടങ്ങളൊക്കെ കെട്ടിയിട്ട് പുഴക്ക ഒഴുക സ്ഥലം കൊടുക്കാത്ത കാരനാണ് ഉം
കഷ്ടപ്പെട്ട് കെട്ടിക്ക സായം പോകുമ്പോഴും സങ്കടമാണ്
ആ അത് സങ്കടമാണ് പക്ഷെ അത് പുഴക്ക് പറയണ പോലെ ഒഴുകാൻ സ്ഥലം കിട്ടാത്തവാരനാണ് അങ്ങനെ ഉണ്ടാവണത്േ പഴങ്ങിടി ഇടുങ്ങ കഴിഞ്ഞാല് പിന്നെ പുഴക്കൊഴുകൻാ അത്ത ഉടനെ ഒഴുകാൻ പറ്റുള്ളൂ പക്ഷെ അത് ഇങ്ങനെ ആളുകൾ ചെയ്യും അപ്പം അത് മറ്റുള്ളവർക്ക കൂടെ ദോഷമാവുകയുള്ള ഇപ്പൊ പുഴയുടെ ഓരത്തൊക്കെ വീട് വെക്കുക അങ്ങനെ കണ്ടല്ലോ ശെരിക്കും അങ്ങനെ വെക്കാൻ പാടില്ലന്നാണ് പാടത്തിന്റെ സൈഡിലും
അല്ല അപ്പ ശുംറ്റട്ടോല്ല വെക്ക പെർി കിട്ടുമോല്ല നമ്മ വീട് വ
ആഹ അത് പെർമിറ്റ് കൊടുക്കണ ആൾക്കാരനും പറയണം അ അവ ഒരു കറക് കറക്റ്റ്ായിട്ട് അല്ലപ്പപ്പോങ്ങനെ പാടത്തുന്നും വെക്കാൻ പാടില്ല നല്ല കർശനായിട്ട് ഞുടെ വീടിന്റെറടുത്ത് പാടാണ് അവിടെ അവിടൊന്നും അങ്ങനെ വീട് കൊടുക്കണില്ല പാസ്സാക്കി കൊടുക്കണേ ഇല്ല
ആഹ ആഹ
ആ അങ്ങനെ നല്ല കർശന ഇവിടെൊക്കെ കേട്ടോ പിന്നെ പുഴയുടെ ഓരത്ത് പറമ്പ്ുള്ളവര് മറ്റേ അവിടെ വീട് വെക്കാൻ പാടില്ല അങ്ങനൊക്കെണ്ട്
ആഹ് അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവൂലേ
ആഹ അതെ എന്നാ വിളിക്കോണ്ടട്ട
ആഹ ശരി ശരി
ആഹ ശരി